ക്കുന്നുണ്ടാ?
ഓഹ് കേൾക്കുന്നുണ്ട്. ഇവ്ട്ന്നങ്ങോട്ട് കേക്കുന്നുണ്ടാ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്. പിന്നെ സുഖല്ലേ? വിശേഷ സുഖായി പോണ്. കൊഴപ്പങ്ങളൊന്നുല്ല. മഴെണ്ട?
ഇല്ല, ഇന്നിപ്പ മഴേല്ല. ഇന്ന് രാ ഇല്ല സാധാരണ രാവിലെ പെയ്യാറുണ്ട്. ഇന്ന്പ്പൊ നല്ല വെയില. രാവിലേം വെയില.
ആഹ് ആഹ് ഇല്യ ഇന്നലെ പിന്നിം കൊറച്ചീച്ചൊക്കെ കുറച്ചീച്ചൊക്കെ മയ പെയ്തീനി ഇന്ന് ഫുളള് വെയിലാണ്
ആഹ് ആഹ് ഇങ്ങനെ ചെറുങ്ങനെ മയ ഒന്ന് ചാറീട്ടുണ്ടായ്ന് വെയിൽ ഉണ്ടോന്ന് ചോയ്ച്ചാ വെയില്ണ്ട് ആ ഇങ്ങനെ ഉം പിന്നെ പണികളൊക്കെ കഴിഞോ
ഇല്ല പണികളൊന്ന് ശനിയാഴ്ചക്കല്ലേ മക്കള് സ്കൂളില്
ആഹ് ഇന്ന് സ്കൂള് ആ ഇന്ന് സ്കൂള ഇല്ലല്ലോ ഇവിടെയൊക്കെ സ്കൂളുണ്ട്
അഞ്ച് മുതൽ അങ്ങട്ടാള്ളേ
ആഹ് അഞ്ചു മുതല് അങ്ങട്ട് മക്കള് ചെറുതായിരിക്കൂല്ലോ
അല്ല മൂത്താൾ പത്തിലാണ് ഓള് പോയില്ല ടൂഷ്യൻ കഴിഞ് ഇങ്ങട്ടെന്നെ പോന്ന് ഓള് പറഞ് ഫ്രണ്ട്സാളെന്നും വരുന്നില്ല അപ്പൊ പിന്നെ ഇനി ഇന്റർവെൽ പിന്നെ ആയാലും ഫ്രണ്ട്സുകളൊക്കെ ആരും ഇല്ല ഞാൻ ഇങ്ങടെനെ പോര പറഞ്ങ്ങാണ്ട് ഓള് പോന്ന്
ആ അത് ശരി ആ അന്ന് ശനിയാഴ്ച അതുകൊണ്ട് അതിക ആൾക്കാരും പോവല് ഉണ്ടാവൂല ഉം
ആരും പോണില്ലാ പറഞ്ഞു ഇവിടന്ന് മക്കളൊക്കെ പോയിനു പക്ഷേ ഒല്ക്ക് ഫ്രണ്ട്സളായിട്ടെ
ആഹ്
ആ അപ്പൊ പിന്നെ ആരുല്ല പർഞ്ങ്ങാണ്ട് ഓള് പോയില്ല പിന്നെ പണികള് കഴിഞ്ഞോ
ആഹ് ആഹ് പിന്നെ വേറെ ആഹ് പണികളൊക്കെ കഴിഞ്ഞു
ഏഹ്
ആ പണിയല്ലാം കഴിഞ്ഞു
ഏഹ് ഏഹ് ഞാൻ പിന്നെ തുടങ്ങാന്ന് നിക്ക ക്കുണെള്ളൂ ചോറിനൊക്കെ വെള്ളം വെക്കണം ഒന്നും കഴിഞ്ഞിട്ട് ആഹ് ആഹ് അവർക്ക് ഭക്ഷണം കൊണ്ടേണ്ടി വരും ഇല്ലേ
ആഹ്
പിന്നെ ഇനിപ്പോ ഒഴിവ് ഉള്ളത് എന്താ ചെയ്യാ. ഇനിപ്പോ ഒഴിവല്ലേ പണികളൊക്കെ കഴിഞ്ഞോണ്ട്
പണികളൊക്കെ കഴിഞ്ഞോണ്ട് ഒയവാാണ് ഞാൻ പിന്നെ മെഹന്ദീന്റെ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടിരിക്കാ ഞാന് അപ്പൊ അപ്പൊ പിന്നെ ചിലപേ നല്ല ബോറ കടിക്കുന്ന സമയത്ത് കുട്ടികൾ ആരുമില്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ മെഹന്തി വർക്ക് ഇങ്ങനെ ചേയ്യും
അഹ് ഏഹ്
ആരു ക്കു പിന്നെ ആ അതിന്റെ ഇങ്ങനെ ചി സമയം ഇങ്ങനെ ഒരു ഒന്നര മണിക്കൂർ അയ്മല് അങ്ങനെ പോയി കിട്ടും
ആഹാ ആഹാ അവരതു പിനെ നൊക്കെ നമ്മള് ശ്രദ്ധ കൊടുത്താ പിന്നെ അയ്മേണ് ഇരിക്കുല്ലേല്ലേ
ആഹ് ആയിമ്മല് അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ പിന്നെ കൊറെ ചെയ്തിട്ട് അങ്ങെ തീ പോയി കിട്ടും ചെലപ്പോ അങ്ങനെ പിന്നെ. ഞങ്ങളെ തറവാട് തൊട്ടടുത്താണ് ഇല്ല ഞാന് ഇപ്പം ഒരു മാസമായിട്ട് എന്റെ കോഴ്സ് കഴിഞ്ഞത് പിന്നെ ഇഞ് വർക്ക് വന്നിട്ട് പോണം ഞൻ ഞാന് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റിട്ടിട്ട് റെഡി ആയിട്ട് വരണം
ആഹ് ആഹ് ഏഹ്
അപ്പം പിന്നെ തട്ട് തൊട്ടടുത്ത തന്നെയാ തറവാട് ഉള്ളത് പിന്നെ തറവാട്ടിലേക്ക് ഇങ്ങനെ ബോറടിക്കുബം ഇങ്ങനെ തറവാട്ടിലേക്കു ഇറങ്ങി പോവും അവിടെ കുട്ടികളും പിന്നെ കെ കെട്ടിച്ച മക്കളും എല്ലാരും ഉണ്ടാവുമ്പോ ഓരോ വർത്തനം പറഞ്ഞ അങ്ങനെ കുറെ സമയം അങ്ങനെ
ആഹ ആഹ് ആഹ് അവിടെക്ക് ഇറങ്ങിയാ പിന്നെ വർത്താനത്തിന് ആളെ കിട്ടിയാ പിന്നെ സമയം പോണത് അറിയില്ലല്ലോ ഹ് ഹ് ഹെ
ചെലേ സമയത്ത് ആ യാത്ര പോവാറ്ണ്ട്. ഇപ്പൊ പിന്നെ കുട്ട്യേക്ക് സ്കൂളും. ഇങ്ങക്കായില്ല. അതോണ്ട് ഉം. ആ വെക്കേഷന് പോയണം പിന്നെ ഉമമാന്റെ നാട്ങ്ങ് കർണാടകയ ഭാഗത്തേക്കാ
ആഹ് ആ. അപ്പൊ ഏതാ ആ അവര് പോക്ക് പോകുമ്പോ ഔടെക്കൊന്ന് ചുറ്റ് റ്റി കറങ്ങല്ലെലെ.
നന്നായിട്ട് കറങ്ങീട്ട് എലേടിം കറങ്ങിയിട്ടൊക്കെ പോരും.
അങ്ങനൊക്കെ ദൂരം ഇണ്ടാവുമ്പോ ഒരു ഇതാണെ. നമ്മക്ക് എങ്ങനെങ്കില പ് ഇങ്ങനെ പോണംന്നൊക്കെ ഇണ്ടാവുമ്പം.
ആ പിന്നെ ഭക്ഷണത്തിന്റെതാണ്. ക്ഷണങ്ങൾ എല്ലായിടത്തും പിടിക്കു ലെ. പിന്നെ നമ്മള് തീമും ഭക്ഷണൊ ഉണ്ടോ.
ആ ആ.
യാത്രക്ക് പോകുന്ന സമയത്ത് നമ്മള് ഇവിടെന്ന് എന്തെങ്കിലും ആക്കീട്ട് കൊണ്ടു പോകും.
ആ അവിട്ത്തെ ഭക്ഷണം. നമ്മള് അമ്മ അമ്മ ഇവിട്ത്തെ അങ്ങത്തെ ഭക്ഷണം ആവുലല്ലോലെ.
എല്ലായിടെ നമുക്ക് പിടിക്ക്ണില്ലല്ലോ
ആ ആ.
പോകുന്ന സമയത്ത് പിന്നെ പിന്നെ പിന്നെള്ളതൊക്കെ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകും
ആ അത് കൊറ്ച്ച് ദിവസല്ലേ.
ആഹ്.
ആ പി പി പിന്നെ കുട്ടികളൊക്കെ വൽതാ.
എന്റെ മൂത്തത് എട്ടാം ക്ലാസി പഠിക്കുന്നു. പിന്നെ രണ്ടാമത്തത് ആറാം ക്ലാസ്സ് പഠിക്കുന്നു. ചെറുത് എൽ കെ ജി പഠിക്കാണ് പിന്നെ ആറാം ക്ലാസിൽ പഠിക്കുന്നതിനെ ഭർസിലാക്ക്യെർന്നു. ആ അപ്പൊ ഒന്നിപ്പോ കൂട്ടാൻ പോയിട്ടുണ്ട്. ആഹ് അപ്പൊ ഇന്നിപ്പു. ഇപ്പ ലീവ്ണ്ട് മുഹുറത്തിന്റെ ലീവ്ണ്ണട് അപ്പൊ ഹസ്ബന്റ് ഇപ്പൊ മോനെ കൂട്ടാൻ പോയതാ
ആ അപ്പൊ നാളത്തും കൂടി ലീവ്. നാളും കൂടി ഉണ്ടാവൂലെ
ആ പിന്നെ ചൊവ്വായ്ച്ച രാവിലെ ആക്കി കൊട്ക്കണം.
ആ അപ്പൊ അവിടെ ല്ലെ സ്കൂളോ സ്കൂള് ലീവ് ഇണ്ടാവോ.
ആ സ്കൂൾ ഓർക്ക് ചൊവ്വാഴ്ചത്തേക്ക് ചൊവ്വാഴ്ച പിന്നെ ലീവ് കൊടു ചൊവ്ഴ്ച വരെ അവിടെ ലീവ് കൊടുത്ത്ക്ക്.
കൊടുത്ത്ക്ക്ണല്ലേ.
അത് തന്നെ ചൊവ്വാഴ്ച ഇപ്പ സ്കൂളിലേക്ക് അങ്ങോട്ടെത്തണം അ ചൊവ്വാഴ്ച രാവിലെ ഒരു എട്ടര ത കാടാക്കി അ എത്തിച്ച് ക്കണം.
ആ ആ
അപ പിന്നെ പൊല്ച്ച കൊണ്ട്യേരും അങ്ങനെ അ പൊലിച്ചൊക്കെ പോണ്ടിവരും
ഏഹ് അപ്പൊ ഇനി മോൻ വരുമ്പോത് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കണല്ലല്ലേ
ഉം അത് തന്നെ. ഇനിയിപ്പോ വന്നിട്ട് രാത്രി പോ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടായിരിക്കും ഒരു വരിക
ആ ആ
രാത്രിക്കൊ എന്തെങ്കിലും ആക്കാ പോ പോന്ന പാവല്ലോ ഒക്കെ അ അങ്ങൻത് ഇത് കിട്ടിക്കോന്നില്ലാലോ ഞാ വിളിച്ചപ്പ പറഞ്ഞന്തോ പറഞ്ഞ പിന്നെ മോര് കറിയും പപ്പടവുന്ന മോര് കറിയും കൂട്ട അപ്പ ഞാൻ ചോയ്ച് ഇങ്ങൾ എന്താ കൂട്ടിയ. ഞാൻ പപ്പടം മാത്രം കൂട്ടി ചോറ് വച്ച
ഓ സങ്കടാണ് നമ്മക്ക്.
ആഹ്
ആഹ് ആഹ് ഇന്റെ അനിയത്തീന്റെ മോനും അങ്ങനെ പോയിരുന്ന് പക്ഷെ ഓൻ പിന്നെ ഇങ്ങോട്ട് അവിടുന്ന് ഒഴവാക്കിയ പോവാ ഇങ്ങട്ടന്നെ പോന്നു പിന്നെ ഓൻ പറഞ്ഞു ഞാൻ പോണില്ല അത് ഓരോ വീട്ടില് പോയി കയ്ക്കേണ്ടതല്ലേ
ഇല്ല ഓരോ വീട്ടിലല്ലോ ഓല് ഇബ്ടുത്ത പിന്നെ ദർശം തന്നാ
ആണ് ഏഹ് ഇവൽതൊക്കെ ആഹ് പൊ ത്ത് ഒരു രാവിലെ ഒരു വീട്ടില് ഉച്ചക്ക് ഒരു വീട്ടില് അങ്ങനെ വീട്ടില് പോയിങ്ങാണ്ട് ഭക്ഷണം കഴിക്കണം
ഇല്ല ഇവരിത് അങ്ങനെല്ല ഇവരിത് അയ്ന്റെ ഉള്ളിൽ തന്നെ ക്യാന്റീൻ ഇണ്ട് പിന്നെ ഒരാങ്ങന്നെയാ ആട തന്നെയാ കഴിക്കല് അങ്ങനെ പിന്നെ വല്ല്യ പ്രശ്നങ്ങളൊന്നുല്ല ഫുള്ള് ഏസിയാണ് അപ്പം പ്പം ൻ്റെ ഹസ്ബൻ്റ് പോയ പിന്നെ എന്റെ എളച്ചന് എങ്ങനെ പിന്നെ ഓന് ബാഗൊക്കെ വാങ്ങി കൊടുക്കാനുണ്ടായിരുന്നു
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ വാങ്ങി കൊടുക്കാൻ പോയപ്പോ ഓര് പറഞ്ഞ് അടെ പ്രശ്നൊന്നുല്ല ങ്ങനെ ഫുള്ള് എ സിയിലാണല്ലോ ഓര്ള്ളത്
പിന്നെന്താ നമ്മള് നല്ലൊരു കാര്യത്തിനല്ലെ വിചാരിച്ച് സമാധാനിക്ക
അതന്ന ദർസിലാക്കാവുമ്പോ ആഹ് അതന്നെ
ഉം രണ്ടും വേണല്ലോ ഇഹ ലോകോം വേണം പരലോകോം വേണം ന
അതന്നെ
ഉം ഇതൊക്കെ ചെയ്താലേ നമുക്ക് നാളത്തേക്ക് ഒരു കൂട്ടുണ്ടാവുള്ളൂ ഒരു കയും
അതന്നെ ആഹ് മാത്രല്ല ഇപ്പമ്മള് ഇപ്പം പൊർ ഇപ്പൊന്നും ധൈര്യത്തില് വിട്ട്ക്കു വിട്ടുകൂടാ പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആവുമ്പളെ
ആൺകുട്ടിളാമ്പോ എപ്പളാ ചതി വരാന്നറീല ചെലപ്പോ സ്വന്തം സുഹൃത്തിന്റെ അ ന്നാവും
ആഹ് ചെയ്പ്പം ഈ യു പി സ്കൂളിൽ പഠിക്കുന്ന മക്കൾ തന്നെ ഓരോന്ന് കേക്കുന്നാണല്ലോ
ഉം ഉം എപ്പോഴും പറയും സാറ്മാരും ടീച്ചർമാരും പെൺകുട്ടിളാണ് ആൺകുട്ടിക ട്ടെ ബുക്ക് ബാഗ് തപ്പാ നിക്കാണ് ഓൽക്കൊരു പരിധിണ്ട് ഇപ്പൊ ഓൽ‌ക്കും ബു ബാഗ് സെർച്ച് ചെയ്യാൻ ഇള്ള ഇതില്ല്യാന്ന് കുട്ടികള് ചോദിക്കാണല്ലോ ഇങ്ങക്ക് എന്ത് അധി കാരന്ന്ള്ളത് ഞങ്ങള് ചൈഡ് ലൈനെ വിളിക്കിന്നു ആഹ് നമ്പർ വരെ ഞങ്ങള് ത്ണ്ട്ന്ന് അപ്പൊ
ആഹ് ഇപ്പത്തെ മക്കളോടോന്നും പറഞ്ഞും കൂടാ
ഉം പറയാൻ പറ്റൂല ഒന്ന് പറ പക്ഷെ ഓല് വിചാരിക്കില്ല ഓലെ നല്ലതിനാണ് ന്നുള്ളത് ഓല് വിചാരിക്കിണ്ല്ല്യാ
പറഞ്ഞിട്ടുണ്ടോ ഈ മക്കക്ക് പറഞ്ഞാ മനസ്സിലാവൂലേ അപ്പോ അന്നേ ഞമ്മള് എങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോ ഓല് വേറെ എന്തെങ്കിലാ തിരിച്ച് ചോദി
ആഹ് തിരിച്ച് ചോയിക്കും പക്ഷെ ഒരു ചതില് പെടുമ്പാണ് അന്ന് ഇന്നോട് അങ്ങനെ പറഞ്ഞിരുന്നല്ലോന്നുള്ളത് പിന്നാലോയിക്ക അപ്പൊത് വൈകി പോയി ഉം ആരിം കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല അതന്നെ ഉം ഇപ്പെന്താണ് നമ്മളെ നാട്ടിലൊക്കെ നടക്കണത്
ഉം ഇപ്പ ഞമ്മളെ ഇവിടെ നാട്ടിലന്ന ഇപ്പം പിന്നെ ഞാൻ മൊബൈല് കണ്ട നമ്മളെ തൊട്ടടുത്തന്നാ പിന്നെ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞനും പ്ലസ് ടൂൽ പഠിക്കുന്ന ഒരു കുഞ്ഞനും ആണേലോ സ്ക്കൂളേക്ക് പോയതാണേലോ അന്നേരം പിന്നെ സ്ക്കൂൾ പോയേരം സ്ക്കൂൾ ന്റെ തൊട്ടടുത്ത് വല്യൊരു പറമ്പ്ണ്ട് ആഹ് പറമ്പിൽ ഉണ്ടേലോ യൂണിഫോം ഒക്കെ കഴി ചേച്ചിക്ക് എന്നിട്ട് വേറെ നല്ല ഡ്രസ്സ് ഇട്ടീറ്റ് പോയിറ്റ് ഈ കുഞ്ഞന്റെ കയ്യില് ഒരു ഫോണ് ണ്ട് ആ ഫോൺ അടുത്ത് ള്ള മൊബൈൽ ഷോപ്പിൽ ബിറ്റ് ട്ട് ആഹ് പൈസയും കൊണ്ട് ഇവർ കറങ്ങാൻ പോയത യ്ല്ല ഈ കർണാടക അങ്ങനെ ഈ വയനാട് പോയി ക അങ്ങനതോക്കെ ഭാഗത്തേക്ക് അന്നേരം സ്കൂൾന്ന് ടീച്ചർമാര്ങ്ങന കുഞ്ഞിയേ കുട്ടെള് എത്തിയില്ലെന്ന് പറഞ് വി ളിച്ചപ്പളാണ് രക്ഷിതാക്കള് കേസ് കൊട് ത്ത് അങ്ങനെ അന്വേഷിച്ചപ്പളാണ് ഇതൊക്ക കാണുന്നാലോ
അതെ ഇഞ്ഞ് പ്പൊക്കെ സ്കൂള് പിന്നെ പിന്നെ കഴിഞ്ഞ കൊല്ലക്ക ഇണ്ടായിനിട്ടോ വെല്ത് ‌ ആജ കുട്ട്യാള് പിന്നെ ആജർ ഇല്ലെങ്കില് ആഹ് പേര്കള്ണ്ട് വിട വേ ട്യൂഷൻ സെന്ററൽണ്ട്
ആഹ് ആഹ് ഇവിടെണ്ട് പിന്നെ മോളെ സ് സ്കൂള് പഠിക്കിന്നടത്തില്ണ്ട് ഇങ്ങനാ പിന്നാ ആ ആബ്സെറ്റ് ആയാലും ആഹ് കുട്ടികള്ത് പിന്ന ഇന്ന കുട്ട്യാള് വന്നില്ലന്ന് പറ്ണ്
ആഹ് എന്താന്നോ അപ്പൊ എന്താ നമ്മക്കറിയാ നമ്മളെ കുട്ടി പോയിണോ ഇല്ലെന്ന്ള്ളത്
ആഹ് ആഹ് അപ്പൊ അതേപോലെ പിന്നെ സ്കൂള് വിട്ടാല് കൊറച്ച് നേരത്ത സ്കൂള് വിട്ടാല് സ്കൂള് വി വിട്ട്റ്റ്ണ്ട് ഇൻ ഇത്ര സമയത്തി എത്ര ബെസ്സ് പോ പോയി ഇണ്ട് എന്നാല് ഓള് നാലാം ബെസങ്ങാന ഈ ബെസ് ഇനെ സമയത്ത് പോയിട്ട്ണ്ട് പറ്ഞ്ട്ട് ഓരോ ബെസ് ഇങ്ങനെ പോയിട്ട്ണ്ട്ന്ന് പറഞ്ഞ് ഇട്ട് ഗ്രൂപ്പില് ഇട്ന്ന്ണ്ട്
ആഹ് കൊറച്ച് ഇത് നമ്മള് പിന്നെ ഒര് ഇത് ഒണ്ടായാല് ആഹ് പിന്നെ ഓല്ക്ക് ആഹ് ഗേറ്റ് വെരെ ഒള്ളൂ തേ അമ്മേളും പറയാ അങ്ങളെ ഇവടെക്കെ എന്താണ് ഫുള്ള് ഗവൺമെന്റിൻ്റെ സ്ഥലാണ് അപ്പൊ പാലോത് നമ്മളെ അവടെ നട ക്ക്ണ് ണ്ട്ട്ടോ ഇല്ല്യാന്നല്ല പലോതും നടക്ക്ണ്ണ്ണ്ട് അപ്പൊ സാർമാര് പറ്യ ഗേ ന്റിൻ്റെ ഇപ്പറ്ത്ത് വന്ന് ങ്ങാണ്ട് സാർമാര് ചോദിക്കും കുട്യോള് ചോദിക്ക്യാല്ലോ ഗേറ്റ് കഴിഞ്ഞില്ലേ സാറേന്ന് നിങ്ങാക്ക് ഗേറ്റിന്റെ അത് വെരെ ല്ലേ അധികാരം ഒള്ളൂന്ന് അത്കൊണ്ടൊന്നും കഴിണില്ല കയിണതും പോരൻസ് വന്ന് ങ്ങാണ്ട് കൂട്ടി കൊണ്ട് പോവാ കാര്ണം ഇങ്ങനെ ഒയിഞ്ഞ സ്ഥലത്ത് ൻ ഇണ്ടാവ്മ്പോ ആണല്ലോ ഈ പ്രശ്നം വെ നത് സ്ഥലത്ത് നോക്കിങ്ങാണ്ട് ആഹ് പിന്നെ സ് സ്കൂള് കേന്ദ്രീകരിച്ചാണല്ലോ ഇപ്പൊ ഈ ഇങ്ങത്തെ ആൾക്കാര് നടക്ക്ണത് പടച്ചോനോടും പറയ മക്കളോടും പറയ്യാ
ഈ പിന്നെ കോളേജ്കള് ങ് ത്താ സ്ഥലത്തൊക്കെ വെച്ച്ട്ടാണ് അങ്ങനത്തെ ഓരോന്ന് ന്ന് നടക്ക്ന്നേ അത് എന്നെ ആഹ് ന്നാ ശെരി
ശെരി ഉം